ഹലോ
ആഹ പറഞ്ഞോ എവിടാ
ഉം ഞാൻ വീട്ടിലുണ്ട് നീ കൊറച്ചീസം ആയല്ലോ വിളിച്ചിട്ട് ബിസി ആയിര്ന്നോ
ആഹ കുറച്ച് ബിസി ആയിരുന്നനെ ഞാൻ കുറച്ച് എനിക്ക് പ്രൊഡക്റ്റ്സ് കോളേജിലെ കുറച്ച് പ്രോഡക്റ്റ് അല്ല പ്രോജക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒക്കെ പൊറകിലാരുന്നു പിന്നെടി എനിക്കൊരു കാര്യം ചോദിക്കാ ഞാ എനിക്കൊരു കാര്യം ചോദിക്കണേന്നെടി എന്റെ സ്കിന്ന് ഭയങ്കരയിട്ട് ഇപ്പം ഡ്രൈ ആയി എന്തോ ചെയ്യണംന്ന് എനിക്കറിയത്തില്ല അതായത് എന്റെ സ്കിന്ന് എനിക്കറിയാലോ നോർമൽ സ്കിന്നായിരുന്നു എനിക്കങ്ങനെ ഓയിലി അങ്ങനെ ഡ്രൈ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഇപ്പം എനിക്ക് തോന്നു കോളേജ് ഇപ്പം ക്ലാസ് ഒക്കെ തൊടങ്ങിയൊണ്ടാന്ന് തോന്നുന്നു ഒരുപാട് വെയില് കൊള്ളുന്നുണ്ട് എനിക്കിപ്പോ ഭയങ്കര എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡന്റ് കുറവ് പോലെ എന്റെ സ്കിന്ന് ഒരു ആഹ് എന്റെ സ്കിന്ന് ഒരുമാതിരി അങ്ങ് ആയതുപോലെ അതായത് നല്ല ബ്രൈറ്റ് ആയിരുന്നു പക്ഷെ ഇപ്പം നല്ല രീതിയിൽ ആഹ് ടാന് അടിച്ച് പിഗ്മെന്റെഷനൊക്കെ ആയി ഒരുമാതിരി ആയപ്പോ എന്തങ്കിലൊക്കെ റെമഡി എന്തേലും ഉണ്ടോ എനിക്കാണെങ്കി ഈ എന്തുവാ പ്രൊഡക്സും ഈ മാ ർക്കറ്റിലുള്ള പ്രൊഡക്ട്സൊന്നും യൂസ് ചെയുന്നതിനോടൊന്നും താല്പര്യല്ല. എനിക്ക് കൊറച്ച് നാച്ചുറൽ ആയിട്ടുള്ള റെമഡി നീ പറഞ്ഞു തരാവോ.
എനിക്ക് നീ എന്തായാലും ഒരു നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണം അതിപ്പോ സ്കിൻ കെയറിന്റെ ഒരു ഭാഗവാണല്ലോ. നല്ല നിന്റെ ഏഹ് ഫെയ്സിന് സൂട്ടാകുന്ന ഒരു സൺസ്ക്രീൻ ഇട്ടിരുന്നേ എന്തായാലും നല്ലതാ. കാരണം ഈപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും റെമഡിപ്പോ വീട്ടിന്ന് ചെയ്തിട്ട് പോവാണെങ്കിലും പിന്നെയും വെയിലടിക്കുവാണെങ്കി അത് ഉപയോഗം ഇല്ലാണ്ട് ആയി പോവോല്ലോ അപ്പോ സൺസ്ക്രീൻ യൂസെയ്യുന്നത് നല്ലതാ പിന്നെ ഇപ്പ നമ്മള് സൺസ്ക്രീന് ഒക്കെ ഇട്ടാലും കൊടചൂടി ഫിസിക്കിലായിട്ടുള്ള എന്തെങ്കിലും ഒന്നുകൂടി നമ്മുടെ ആ മുഖത്തിനേക്ക് സംരക്ഷിക്കാനായിട്ട് പോണം. അപ്പൊ നീ കൊടയൊക്കെ പിടിച്ചാണോ പോവുന്നേ പിന്നെ എന്തുവാ
ഒക്കെ പിടിച്ച് ആദ്യവൊക്കെ പോവൊടി പിന്നെ ഈ ഫ്രണ്ട്സാട്ടൊക്കെ പോകുമ്പഴത്തേക്ക്‌ അങ്ങനെങ് കൊട ഒന്നും അങ്ങ് പിടി ക്കാറില്ല ഇൻക്കോന്ന്ണ് അതിന്റെയൊക്കെ ആയിരിക്കും.
ആഹ് ആണ് ഇപ്പൊ ഡയറക്ട് ഇപ്പൊ നിന്റെ ഫെസ് അങ്ങനെ ഒന്നും വെയിൽ അടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നീ കോളേജിൽ എന്നും പോവല്ലേ. ഇപ്പ എന്നും ഡയറക്റ്റ് ഇതേപോലെ വെയിൽ അടിക്കുവാണേ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എന്തായാലും സ്കിന്ന്‌ ഡാമേജ് ആയിക്കാണും
സൺസ്ക്രീൻ ഞാൻ യൂസെയ്യൂടി പക്ഷെ എനിക്കൊരു കണ്ടിന്യൂറ്റി ഇല്ല. ഇപ്പൊ ഞാൻ ഇന്ന് യൂസെയ്യുവാണെങ്കി ചെലപ്പോ നാളെ ചെലപ്പോ താമസിച്ചൊക്കെയാണ് ഞാൻ കോളേജി പോവുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്ക ത്തില്ല എനിക്കത് ഒരു ര് അത് ആ ഒരു കാര്യത്തിൽ എനിക്കൊരു ഒര ആത്മാർത്ഥത ഇല്ലാത്തതു കൊണ്ടായിയിരിക്കാം എന്റെ സ് പിന്നെ ഇനി ഒരു സംഭവം പറ്റിയത് നിന്റെ സ്കിന്നിലൊക്കെ നീ എന്തൊ ക്കെ ഇപ്പോ അപ്ലൈ ചെയ്യുന്നേ
ഞാനാണെങ്കി ഫസ്റ്റ് ഇതുപോലെ സൺസ്ക്രീൻ ഒന്ന് യൂസ് ചെയ്യും പിന്നെ ഉള്ളതന്ന് വെച്ചാൽ കടലമാവും പയറ് പൊടിയും കൂടി എടുത്തിട്ട് അത് മിക്ക ദിവസം എല്ലാ ദിവസല്ലെ എങ്കിലും ഒരു ദിവസം ഇട വിട്ടിട്ട് ഇങ്ങനെ ബോഡിയിലും ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്യും അപ്പൊ നമ്മുടെ സൺ ടാനൊക്കെ മാറാനായിട്ട് നല്ലതാ പിന്നെ ഈ ഇടയ്ക്കൊരു വീഡിയോലോക്കെണ്ട് ചുമന്ന പരിപ്പ് എന്നാ പറയുന്നേ തോന്നുന്നു അതും കറ്റാർ വാഴയും പിന്നെ തൈരും ഈ കടലമാവും മഞ്ഞളും ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മള് മുഖത്ത് പുരട്ടുവാണെങ്കി ഏഹ് നമ്മളെ ടാനൊക്കെ ഫുള്ളായിട്ട് പോകും അത് ഇങ്ങനെ എടക്ക് ഇങ്ങനെ ആഹ് ട്രൈ ചെയ്തോക്കി പക്ഷെ അത് ഇൻക്ക് കുറച്ചൊക്കെ വർ ത്തായി പിന്നെ ഉള്ളന്ന് വച്ച ഇപ്പ ഡ്രൈ സ്കിൻ ആണെങ്കി ഏറ്റവും നല്ലത് ഈ നൽപ്പാമരാതി എന്നും പറഞ്ഞിട്ട് ഒരു ഓയിലുണ്ട് പിന്ന ഏലാതി ഓയിൽ അങ്ങനെയൊക്കെ കൊറച്ച് ആയുർവേദിക് ഓയിലുകളുണ്ട് അപ്പൊ അതൊക്കെ നമ്മള് ഉപയോഗിക്കുന്ന കുറച്ചുകൂടി ബെറ്ററാണ് തോന്നുന്നത് അത് എനിക്ക് അധികം
കച്ചാർവാഴയുടെ ഗുണം എന്തൊക്കെയാ നമ്മുടെ സ്കിന്നിന് അഹ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കച്ചാർവാഴ ജെല്ല് തേക്ക് അപ്പം മാ റും ന്നൊക്കെ അതിന്റെ ഒരു
കറ്റാറു കറ്റാർ വാഴ മെയിൻ ആയിട്ട് നമുക്ക് ഈ കരിവാള കരിവാളിപ്പൊക്കെ മാറാനാ അപ്പൊ എപ്പളും ഒരു സജസ്റ്റ് രാത്രി കിടക്കുന്നതിന് അതിന്റെ ജല്ലി എടുത്ത് മുഖത്തിങ്ങനെ അത് നാച്ചുറൽ ആയിട്ടുള്ളത് അത് പ്രോഡക്റ്റിങ്ങനെ പുറത്തുന്ന് മേടിക്കാനായി കിട്ടും പക്ഷേ അത് അത്ര ഗുണ മുള്ളതായിരിക്കൂല്ല നമ്മള് ഒറിജിനൽ ആയിട്ടുള്ള വീട്ടിലൊക്കെ കറ്റാർ വാഴയുടെ ഉണ്ടെങ്കിൽ അതിന്റെ തന്നെ ഇങ്ങനെ അതിന്റെ ജെല്ല് എടുത്ത് മുഖത്ത് രാത്രി അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്ന നല്ലിയത് പിന്നെ ഈ കറ്റാർ വഴയും മഞ്ഞളൊക്കെ മിക്സ് ചെയ്തിട്ട് ഇട്ന്നത് കാണാം ഉം
ഈ മഞ്ഞൾ എന്ന് പറയുമ്പൊ പ്രത്യേകം നമ്മുടെ കറിയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയാണോ അതോ അല്ലാതെ ഈ പച്ചമഞ്ഞൾ അങ്ങനെ ക്ക്ള്ള മഞ്ഞളാണോ
മഞ്ഞളിപ്പം ആഹ് നമ്മള് സാധാ മഞ്ഞളാണ് പൊടിച്ച് കറിയിൽ ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മള് പാക്കറ്റിലുള്ള മഞ്ഞൾ പൊടിയൊക്കെയാണ് മേടുന്നത് ങ്കി അത് ഒരിക്കലും മുഖത്ത് ഉഭയോഗിക്കില്ല അല്ലാണ്ട് ഇപ്പ നമ്മള് ഓർജിനൽ മഞ്ഞള് അരി ഉണക്കി പൊടിച്ചിട്ടൊക്കെയാണ് അങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞ മഞ്ഞൾ പൊടിയാണ് വീട്ടിലുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഫെയ്സിൽ യൂസ് ചെയ്യാം അത് ഫെയ്സിൽ യൂസ് ചെയ്യാം പക്ഷെ പുറത്തന്ന് മേടിക്കുന്നട്ട് നമ്മള് മുഖത്ത് യൂസ് ചെയ്യൻപാടില്ല അല്ലാണ്ട് നമ്മള് കറപ്പപ്പ്സ് ചെയ്യത് നിന്റെ വീട്ടിൽ ഇങ്ങനെ വീട്ടിൽ തന്നെള്ള മഞ്ഞൾ ഇങ്ങനെ ആക്കുകയാണോ അതോ പുറത്തുന്ന് പാക്കറ്റിൽ മേടിക്കുകതാണ്
അല്ല ഞങ്ങളുടെ വീട്ടിലും വീട്ടില് എല്ലാം പൊടിക്കുകയാണ് ഇപ്പം മഞ്ഞൾപ്പൊടിയാണെങ്കിലും, മുളക് പൊടിയാണെങ്കിലും, മല്ലിപ്പൊടിയാണെങ്കിലും എല്ലാം വാങ്ങിച്ച് ഉണക്കി പൊടിപ്പിക്കുകയാ ചെയ്യുന്നത്
ആ ആ
അപ്പൊ ആ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യണം അല്ലേ
ആ അപ്പം ആ മഞ്ഞൾ പൊടി യൂസ് ചെയ്യുന്നത് കാരണം നമ്മള് മഞ്ഞളീന്ന് ഇങ്ങനെ നമ്മള് തന്നെ ഡയറക്റ്റ് ആയിട്ട് അതിങ്ങനെ മഞ്ഞപ്പൊടി ആക്കുവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ പാക്കറ്റിന് മേടിക്കുന്നതൊക്ക അത്ര സേഫ് അല്ല നമ്മുടെ പ്രത്യേകിച്ച് മുഖത്തൊക്കെ യൂസ് ചെയ്യാം മുഖം കുറച്ച് കൂടി സെൻസിറ്റീവ് ആണല്ലോ അപ്പം പുറത്ത്ന്ന് പാക്കറ്റിന് മേടിക്കുന്നത് തന്നെ ഉപയോഗിച്ചാതി നല്ലത്
ഓക്കെ ഓക്കെ എനിക്ക് മുഖക്കുരുവിന്റെ പ്രശ്നം അങ്ങനെ ഇല്ല പക്ഷെ ഈ കരിവാളിപ്പ് ഈ മെന്റേഷൻ പിന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ എന്തെങ്കിലും റെമഡി ഉണ്ടോടി അതിന് ഈ വെള്ളരിക്ക കുക്കുമ്പർ നല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉള്ളതാണോ
ആ വെള്ളരിക്കയുടെ ആ ഒരു അകത്തുള്ള ആ ഒരു ഇത് അത് നല്ലയാ പിന്നെ ഈ കറ്റാർവാഴയും ഈ കരിവാളിപ്പിന് നല്ലയാണ് അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഏഹ് കണ്ണിന്റെ ചുറ്റുള്ളതിന് കറ്റാർവാഴ നല്ലതാണ് വേറെ എന്തെങ്കിലും റമഡി ഉണ്ടോന്ന് എനിക്കധികം അറിയത്തില്ല പിന്നെ ഈ ഉലുവ ഒക്കെ അരച്ച് മുഖക്കുരു ഉള്ളവര് ഇടുന്നത് അറിയ പിന്നെ മുഖക്കുരുവിന്റെ പ്രശ്ന ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല പിന്നെ കുറേ റെമഡീസ് ചില കഞ്ഞി വെള്ളത്തിന്റെ പാട ഉണ്ടല്ലോ ഒരു അതൊക്കെ ഇങ്ങനെ മഖത്തു ഇടുന്നെ കാണാം പിന്നെ കുറച്ച് കൂടി കരിവാളിപ്പൊക്കെ മാറാൻ നല്ലയാന്ന് ഇങ്ങനെ വീഡിയോൽ കണ്ടിട്ടുണ്ട് ഞാനതൊന്നും പരീക്ഷിച്ചില്ല പിന്നെ ഞാൻ റാഗിപ്പൊടി ഇതുപോലെ റഗി പൊടി ഇങ്ങനെ റോസ് വാട്ടറിലൊക്കെ ആക്കിയിട്ട് അത് തേച്ച് നോക്കിട്ടുണ്ട് അത് കുഴ പൊടി നല്ലതാണ് തോന്നുന്നു
പിന്നെ അതുപോലെ തന്നെ നമ്മള് ഏഴെട്ട് മണിക്കൂർ ഒക്കെ ഉറങ്ങണം അല്ലേ നല്ല പോലെ വെള്ളമൊക്കെ കുടിക്കുമ്പോഴൊക്കെ ശരിയാവു ആയിരിക്കും അല്ലേ എനിക്കാണെങ്കിൽ ആ ഒരു കാര്യവേ ഇല്ല കാരണം കോളേജിലൊക്കെ പോയിട്ട് വന്ന് കഴിയുമ്പോൾ ഞാൻ വൈകിട്ടൊക്കെ ചിലപ്പം ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂ കൂടെ കടന്ന് ഒറങ്ങി കഴിഞ്ഞാൽ നൈറ്റ് ഉറങ്ങത്തേ ഇല്ല നൈറ്റ് ഈ പറഞ്ഞ പോലെ ഫോണിലൊക്കെ കളിച്ച് കുറേ നേരൊക്കെ ഇങ്ങനെ ഇരിക്ക എനിക്ക് അതൊക്കെ ആയിരിക്കും ഈ കണ്ണിൻ ചുറ്റും കറുപ്പൊക്കെ വരുന്നത്.
ആണ് കണ്ണിന് ചുറ്റും കറുപ്പ് വരും പ്രത്യകിച്ച് നമ്മളിപ്പം ലൈറ്റ് അണച്ചതിന് ശേഷാണിപ്പം ഫോൺ യൂസ് ചെയ്യുന്നെങ്കിൽ ഫോണിനുള്ള റേഡിയേഷൻ കൂടുതലല്ലേ അപ്പം കണിനും ചുറ്റിനും കറുപ്പ് വരാൻ സാധ്യത കൂതലാ അപ്പം നീ ഫോൺ ഉപയോഗുകവാണെങ്കിലും റൂമിലെ വെട്ടത്തില് ഉപയോഗിക്കണം. അല്ലെങ്കി ഇപ്പം ലൈറ്റ് അണച് ഫുൾ ഇരുട്ടത്തിരുന്ന് അങ്ങനെ ഫോൺ യൂസ് ചെയ്യവാണെങ്കിൽ അങ്ങനൊരു പ്രശ്നമുണ്ട്. പിന്നെ വെള്ളം കുടിക്കണം നമ്മുടെ സ്കിന്നിനും ഹെയറിനും എല്ലാത്തിനും നല്ലേയാണത്. ചെല സെിബ്രിറ്റീസ് ഒക്കെ ഇങ്ങനെ ചോദിക്കുമ്പം പറയൊല്ലോ എന്താ ബ്യൂട്ടി സീക്രട്ട് എന്നൊക്കെ ചോദിക്കുമ്പോ വെള്ളം കുടി അതായത് അല്ലാണ്ടും ഡോക്ടറൊക്കെ ഇങ്ങനെ പറയുന്നെ കേട്ടിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് എപ്പൊഴും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കണോന്ന് ഈ എനിക്ക് തോന്നുന്നു നിങ്ങക്കിങ്ങനെ ഒരു വരൾച്ചയും ഡ്രൈനെസൊക്കെയാണ് നിന്റെ ഓൾറെഡി ഡ്രൈ സ്കിൻ അല്ലല്ലോ അപ്പൊ വെള്ളം കുടിക്കാത്തതിന്റേ ആയിരിക്കും കാരണം ഉം അത്രയും ഹൈഡ്രേറ്റഡ് അല്ലെങ്കിൽ ഒരു സ്കിന്നൊക്കെ അതുപോലെ ഇങ്ങനെ ഡ്രൈ ആവും. എനിക്ക് തോണ് ണെപ്പം അതായിരിക്കും ചിലപ്പം റീസൺ.
അതുപോലെ തന്നെ ഞാന് നിനക്കറിയാല്ലോ ഞാനിങ്ങനെ സ്കിൻ കെയർ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല ഞാന് അപ്പം സോപ്പിട്ട് മൊഖം കഴുകുവാ. പിന്നെ എന്റെയിൽ ആകെ ഉള്ളത് സൺസ്ക്രീൻ മാത്രോ. അതാണെങ്കി ഞാൻ എപ്പഴും ഇടാറൂല്ല. ഞാൻ ഈ വിഡിയോസിലാനും സോഷ്യൽ മീഡിയലൊക്കെ കണ്ടിട്ടുണ്ട് ഈ സ്കിൻ കെയർ സ്റ്റെ്പ്പ്സ് ത് സ്കിൻ കെയർ അത് അത് എങ്ങനെയാടി ആ സ്റ്റെ്പസ് ഒക്കെ ഫസ്റ്റ് നമ്മൾ എന്തോ യൂസ് ചെയ്യേണ്ടത് രണ്ടാമതന്തോ യൂസ് അയിനെപ്പറ്റി വല്ലോ അറിയാവോ?
ഇത് ഏ ഫസ്റ്റ് നമ്മൾ ഈ സോപ്പ് മുഖത്ത് യൂസ് ചെയ്യുന്നത് നിർത്തണം. കാരണം സോപ്പ് കുറച്ചുകൂടി ഹാർഷ് ആയിട്ടുള്ളതാണ് അപ്പൊ മുഖത്ത് സ്കിൻ മുഖത്തിന്റെ നമ്മുടെ ഫെയ്സിന്റെ സ്കിൻ അത്രയും നമ്മുടെ ബോഡിയിലുള്ള സ്കിന്റെ അത്രയും ആ തിക്കൊന്നും അല്ലല്ലോ കുറച്ചൂടി സോഫ്റ്റല്ലേ അപ്പം സോപ്പ് നമ്മൾ ഡയററ്റ് മുഖത്ത് യൂസ് ചെയാണെങ്കിൽ മുഖം പെട്ടന്ന് ഇങ്ങനെ ചുരങ്ങാനും അങ്ങനെയൊക്കെ സാധ്യതയുണ്ട് അപ്പം ഒരു ഫേസ് വാഷ് മേടിക്കണം. കാരമെൽ ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല ഫേസ് വാഷ് അഫോർഡബിൾ റേറ്റിനൊക്കെ കിട്ടും. എനിക്കോന്നെ സിമ്പിൾന്റെയൊക്കെ ഫേസ് വാഷ് നല്ല്യാ അത് ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യണം ഫസ്റ്റ് പിന്നെ ട്ടോണറ് അങ്ങനെയൊക്കെ ഉണ്ട് അതൊന്നും ഏ ഇല്ലെങ്കിൽ കുഴപ്പല്ല. ഒരു ഫേസ് വാഷും മോയിസ്രയിസറും സൺസ് ക്രീനും ഇത് മൂന്നും ഭയങ്കര ഇമ്പോർട്ടന്റാ. ഫേസ് വാഷ് ചെയ്തിട്ട് പിന്നെ ഒരു മോയ്സ്റ്ററൈസർ ഇടണം കാരണം നമ്മള് സൺസ്ക്രീന് പൗഡർ ഇതങ്ങും ഡയറക്റ്റ് നമ്മടെ ഫേസിൽ അപ്ലൈ ചെയ്യരുത്. ആദ്യ ഒരു മോയിസ്ഡ്റൈസർ ഇട്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ സൺസ്ക്റീനും അതുപോലെ ഈ പൗഡർ ഇതൊക്കെ ഇട്ടാലും ഉം മുഖത്തിന് കൊഴപ്പല്ല മോയിസ്ഡ്റൈസർ നമുക്കതിന് ഒരു ഭാര്യർ തരും അപ്പൊ നീ ഫസ്റ്റ് ഒരു ഏഹ് ഫേസ് വാഷും മോയിസ്ഡ്റൈസറും മേടിക്ക് സൺസ്ക്രീൻ നിന്റെ ഉണ്ടല്ലോ. ഇന് റെഗുല
അതുപോലെ തന്നെ ഏറ്റവും നമക്ക് ഏറ്റവും കുറച്ചുകൂടെ വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ബ്രാൻഡ് ഏതാന്ന് വല്ലൊ അറിയാവോ ഏത നല്ല ബ്രാ ബ്രാൻഡൊന്നും ഞാൻ കൊറേ ബ്രാൻഡ് കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഏത് ഏത് ബ്രാൻഡാണ് കുറച്ചും കൂടെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അങ്ങനെ എനിക്ക് ഭയങ്കര ഡൗ ട്ടുണ്ട് അഥവാ നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്
ഡോക്ടറിനെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്യുന്നാണ് ഏറ്റവും ബെറ്റർ പിന്നെ എനിക്കങ്ങനെ ബ്രാന്റ് ചോയിച്ചാ പറയാൻ അറിഞ്ഞൂട പിന്നെ നമ്മൾ തീരെ വില കുറഞ്ഞ സാധനങ്ങള് മേടിക്കാണെങ്കിൽ അതിന് അത്ര ക്വാളിറ്റിയേ കാണുള്ളൂ അപ്പൊ മേടിക്കുന്ന അത്യാവശ്യം ആഹ് പൈസയുള്ള ആ ഒരു എന്താ അത്യാവശ്യം പൈസ ഉള്ളത് മേടിക്കണം
ഓക്കെ അതുപോലെ തന്നെ ഈ സൺ ഏഹ് ഈ സൺസ്ക്രീൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആഹ് ഈ ക്വാണ്ടിറ്റി വൈസ് നമ്മൾ എങ്ങനെ അത് ഉപയോഗിക്കണം അപ്പോ ഒരുപാട് വാരി തേക്കണന്നൊക്കെ കുറ കുറേ പേര് പറയും ഒരുപാട് ക്വാണ്ടിറ്റി എടുത്ത് തേക്കണം അതുപോലെ തന്നെ ചില സൺസ്ക്രീനൊക്കെ ഈ വൈറ്റ് കാസ്റ്റ് ഒക്കെ ഉണ്ട് ണ്ടല്ലോ അപ്പൊ ഈ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത ഏതെങ്കിലും സൺസ്ക്രീൻ നിനക്ക് അറിയാവോ
ആഹ് വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തത് എനിക്ക് അറിഞ്ഞൂട ഇപ്പം ക്വാണ്ടിറ്റി നോക്കുവാണെങ്കിൽ ഞാൻ കണ്ടിട്ട്ണ്ട്പ്പ മറ്റേ ത്രീ ഫിംഗർ മെത്തേഡ്ന്ന് പറഞ്ഞിട്ട് നമ്മടെ മൂന്ന് വിരലിൽ ഇങ്ങനെ വരയ്ക്കുമ്പോ കിട്ട്ന്ന അത്രയും വേണം നമ്മുടെ ഫേസിന് യൂസ് ചെയ്യാൻ എന്നാലേ പ്രൊട്ടക്ക്ഷൻ കിട്ടുള്ളൂ ന്ന പറയ ഞാനിപ്പ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ എന്തുവാണ് വൈറ്റ് കാസ്റ്റ് ഉള്ളതാണ് പക്ഷെ ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പൊ കണ്ടത് ഇപ്പൊ ഒരുപാട് കെമിക്കൽസ് ഉള്ള സൺസ്ക്രീനിലാണ് ഈ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാണ്ട് വരുന്നത് പക്ഷെ വൈറ്റ് കാസ്റ്റ് ഉള്ളത് കുറച്ചുകൂടി നാച്ചുറൽ ആണ് അത് മിനറൽസ് ഇപ്പം ഈ മിനറൽ സൺസ്ക്രീൻ നമ്മൾ ഫേസിന് തേക്ക്ന്നത് ഏറ്റവും നല്ലത് പക്ഷെ അയിന്റെ ഒരു പ്രശ്നംന്ന് വെച്ചാൽ അതില് വൈറ്റ് കാസ്റ്റ് വരും പക്ഷെ നമ്മള് കൊറച്ചു നേരട്ട് ബ്ലെൻഡ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ആ വൈറ്റ് കാസ്റ്റ് അത്രയ്ക്കും പ്രശ്നായിട്ട് തോന്നത്തില്ല മറ്റേ നമ്മൾ ഇടുമ്പോ തന്നെ നല്ല രീതിക്ക് ബ്ലെൻഡായി വൈറ്റ് കാസ്റ്റ് ഒന്നും വരത്തില്ല പക്ഷേ അതില് കെമിക്കൽസ് കുറച്ച് അധികാ ഈ മിനറൽ സൺസ്ക്രീൻ ആണെങ്കിൽ ഇടുമ്പ ഇച്ചിരി വൈറ്റ്കാസ്റ്റ് ആണെങ്കിൽ കുറച്ചു നേരം നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് എടുത്താ അതങ്ങ് കുറഞ്ഞ് ഒരു നോർമലായിട്ടൊക്ക വരും
ആഹ് അതുപോലെ തന്നെ ഞാന് പോ കുറെ ഇങ്ങനെ വീഡിയോസില് ഒക്കെ കണ്ടിട്ടുണ്ട് ഈ നാരങ്ങ നീരൊന്നും നമ്മള് മുഖത്ത് പുരട്ടരുത് അത് ചൊറിച്ചിലും കരുവാളിപ്പൊക്കെ ഉണ്ടാക്കും അതുപോലെ നമ്മുടെ ഈ ബേ നമ്മുടെ ബേക്കിംഗ് സോഡയും ടൂത്ത് പേസ്റ്റും ഒക്കെ അതായത് ചെല വീഡിയോസിൽ ഒക്കെ കാണാം ഈ പേസ്റ്റ് ഒക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്കും എന്തോ മാറ്റം ഉണ്ടാകും അങ്ങനെ ഒന്നും ചെയ്യരുത് ന്നൊക്കെ അതുപോലെ തന്നെ ന ഭയങ്കര ശക്തമായിട്ടുള്ള രീതിയിൽ സ്ക്രബ് ചെയ്യരുത് എന്നൊക്കെ പറയുന്ന കേൾക്കാം അതൊക്കെ ഉള്ളതാണോടി
ആഹ് അതൊക്കെ ഉള്ളതാ കാരണം നമ്മുടെ ഫേസിലെ സ്കിൻ കുറച്ചൂടി തിന്നല്ലേ അപ്പം നമ്മൾ ഇത്രയും സ്ക്രബ് ഒക്കെ ചെയ്യുമ്പോം ഭയങ്കരമായി ചെല്ലുമ്പോ സ്കിൻ ബാരിയർ അത് ഈ എന്തുവാണ് അതിനെ ഡാമേജ് ആക്കും പിന്നെ എന്തേലും ഓപ്പൺ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചൂടി വലിതാവാനൊക്കെ കാരണാവും അപ്പൊ നമ്മള് സ്കിന്നിനെ എപ്പഴും വളരെ സോഫ്റ്റ്‌ ആയിട്ട് എപ്പോഴും പതിയ അധികം സ്‌ട്രെസ് കൊടുക്കാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുമ്പഴും ചെയ്യണം പിന്നെ പേസ്‌റ്റൊക്ക ഉള്ള റെമഡീസ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരേം അതിനെ കുറിച്ചറിഞ്ഞുകൂടാ നമ്മക്ക് ആഹ് നാരങ്ങനീരും തേനും മുഖത്തൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അത് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണല്ലോ പിന്നെ എന്നാലും ചില ആൾക്കാർ ഇങ്ങനെ ഡൈലൂട്ട് ചെയ്തിട്ടൊക്കെ ചുണ്ടിലൊക്കെ പിഗ്മെൻ്റേഷൻ മാറാനായിട്ട് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഈ പേസ്റ്റും അതുപോലെ ഈ നാരങ്ങ നീരും പിന്നെ പഞ്ചസാര കോഫി പൗഡറ് ഇതൊക്കെ ചുണ്ട് കോഫി പൗഡർ പിന്നെ ഫേസ്നും നല്ലതാ കരിവാളിപ്പൊക്കെ മാറാൻ ചെല ആൾക്കാര് മറ്റേ ബ്രൂവിന്റെ കോഫിയൊക്കെ ചെയ്യ്ണ കണ്ടിട്ടുണ്ട്
ആഹ് ഈ പേസ്റ്റ് ന്ന് പറയുമ്പോ ഈ ചുണ്ടീ തേക്കുന്നതും അതിനോടെ എനിക്ക് താല്പര്യം കുറവാണ് കാരണം ഫേസ്ന്ന് പറയുമ്പേത്തേക്ക് നമ്മക്ക് ഏ ആ ഒര് നമ്മുടെ പല്ല് തേക്കാനെല്ലയാ ആ ഒര് കെമിക്കലായിട്ടുള്ള സംഭവാണ്. പക്ഷെ അത് ഫേസില് അ പ്ലെയ്യുന്നതില് നമുക്ക് നല്ല നല്ല രീതില് പ്രശ്നൊണ്ടാക്കുന്ന ഒരു സംഭവല്ലേ.
ആഹ് ഹാ, ആയിരിക്കും. പിന്നെ ഇപ്പഴത്തെ ഇതിനെന്നെച്ചാ ഇപ്പ സോഷ്യൽ മീഡിയെക്കെള്ളത് കൊണ്ട് ഓരോ ആൾക്കാരും ഓരോന്ന് ക്കെയാ പറയുന്നെ. ഇപ്പം പണ്ടാണെങ്കി ഇപ്പം ഡോക്ടേഴ്‌സായിരിക്കും പറയുന്നത് ഇപ്പം